ഹലോ ഹലോ ഹലോ ആഹ് കേക്ക്ന്ന്ണ്ട്
ആഹ് പിന്നെ എന്തൊക്കെ സുഖല്ലെ
ആഹ് സുഖായിരിക്ക്ന്ന്
ആഹ്
ഉം കാലിന്റെ മുട്ടിനൊരു വേദനയൊക്കെ ഇണ്ട്
ആണോ ഡോക്ടറെ കാണി
ച്ച് ആഹ് മരുന്ന് കഴിക്ക്ന്ന്ണ്ട്
ആഹ്
ആഹ്
പിന്നെ മഴയൊക്കെ ഇണ്ടാ
ഓഹ് മഴയും ഇടിയൊക്ക ഇണ്ട് ഇന്ന് പെയ്തിട്ടില്ല
ആഹ് ഓഹ് അയ്ശരി ഇവ്ടെ നല്ല
ഹലോ
കേക്ക്ന്ന്ണ്ടോ
ഹലോ
ഹലോ
ആഹ് ഇപ്പ കേക്ക്ന്ന്ണ്ട്
ഇന്ന് നല്ല വെയില
ആഹ് ഇന്ന് നല്ല വെയില്ണ്ട്
ഉം പിന്ന ഭക്ഷ്ണൊക്കെ കഴിച്ച
ഇല്ല ഭക്ഷണം കഴിക്കാ പോവ്ന്നേ ഉള്ളു
ആഹ് പിന്ന ഭക്ഷണൊക്കെ ആയൊ ഒക്ക ആയൊ
ഓഹ് ആഹ് ഇന്നലെ ബിരിയാണിയെര്ന്നു അത് ഇന്നത്തേക്ക് ഇണ്ട്
ആഹ്
ഉം ആഹ്
പിന്ന യാത്രൊക്ക പോവാറ്ണ്ടോ
ഓഹ് യാത്ര കഴിഞ്ഞ ഞായറാഴ്ച യാത്രക്കെ പോയി വന്നതാണ് ഉം ആഹ് അല്ല കൊറ്ച്ച് ദൂരണ്ട് ഒര് അമീസ്മെൻ പാർക്കിലാ പോയത്
ഓഹ് അമു
ആഹ് ഹലോ ഹലോ എന്താ കേൾക്കുന്നില്ലല്ലോ ഹലോ